ആ ആ നല്ല വിശേഷം ഒരു വിവരുല്ലപ്പോ കൊർച്ചീസായിട്ട് പനി പെട്ടോ
പനി കെട്ക്കെന്നു പനി സമയം
കൊറവില്ലേ
കൊറവില്ല ചുമ വര്ണില്ല ചുമ വന്നിട്ടീ ശ്വാസം കിട്ടാതാവാ
ഡോക്ടറെ കാണിച്ചില്ലാ
കാണിച്ചിട്ടും കൊറവില്ല മരുന്ന് കുടി ച്ചിട്ടും കുറവില്ല
ഇഞ്ചി ഇഞ്ചിന്റെ നീര് തേൻ കുടിച്ചാൽ മതി
അതൊക്കെ കുടിച്ചു നോക്കി എന്നിട്ട് കൊറവില്ല എന്താ അറിയില്ല ആഹ ഭയങ്കരണ വർക്ക സംസാരിക്കാനും ക്ലാസ് എടുക്കാനൊന്നും പറ്റുന്നില്ല
എന്നിട്ട് ക്ലസ് എടുത്ത്ണ്ടാവില്ല അല്ലേ??
ഇല്ല എടുത്തില്ല ലീവാ ഇപ്പൊ ഇ ഇന്നലൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ടീച്ചിങ്ങിന്റെ അപ്പൊ എന്നാലും അവിടെ പോയിരുന്നു അ അതുകൊണ്ട് കോളുന്നും കണ്ടിട്ട് മെസ്സേജ് എല്ലാം കാണുന്നുണ്ട് പക്ഷെ കുറേ വരുന്ന കൊണ്ട് റിപ്ലെ ആർക്ക് കൊടുക്കാനൊന്നും നോക്കാനൊന്നും പറ്റിയില്ല ഇന്നലെ രാവി ആ ആഹ പാസായി രാവിലെ അഞ്ച് മണിക്കൂർ ആ സ്കൂള്
ഏ ഇപ്പ ന്നിട്ട് തുടങ്ങോ ഇപ്പട്ത്ത്
ആഹ ഒരു വിളിക്കുമ്പോ കേറണം
ആ എൽ കെ ജി യു കെ ജി ആ
ആ ചെറിയ ക്ലാസ്
ഏഹ്
എനിക്ക് ചെറിയ ക്ലാസ് ഇഷ്ടം ഇവിടെ കോഴ്- ക്കോടാണ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നേ ഞങ്ങളവിടല്ല കോഴിക്കോട് ഇന്റർവ്യൂ കഴിഞ്ഞു ആഹ് അവിടെ പോയി നിക്കേണ്ടി വരുവോ
ആ ഹോസ്റ്റൽ ഫീസ് ഒക്കെ വേണ്ടേ
അതെന്താ കൊറവേള്ളു ഫുഡും സ്റ്റേയുമെല്ലാം കൊറവന്റ് എത്രോ കൊറവാ ട്രെയിനിങ്ങാണ് ഫസ്റ്റ് ട്രെനിങഴ്ഞ്ഞിട്ട് വേക്കൻസിണ്ടാവുമ്പോ ഓര് ആക്കി തരും ഞാ വെറ്തെ ഫസ്റ്റായിട്ടൊര് ഇ ന്റർവ്യൂ ചെയ്തതാ കിട്ടോ ഒന്നും അറിയൂല്ല വെറുതൊന്ന് പോയോക്കിയതാ
അറിണ ആരെലും ഉണ്ടോ?
ഹറിണാരുല്ല ഇവടെ വയനാട്ടിൽ ഞാൻ മാത്രം ഫ്രണ്ട്സാരുല്ല ആഹ് ഹാര്ക്കും ഇത് താല്പര്യല്ലാർഞ്ഞ്ട്ട് ഓരൊന്നു വന്നീല്ലാ ഇവട്ന്ന് അ ഞ്ച് മണിക്ക് പോയി വീട്ടിലെത്ത്ന്നെ മണിക്ക് ബസ്സിലാ പോയെ ആഹ് അല്ല ഇമ്മച്ചിനിം കൂട്ടി പോയി എന്നിട്ട് അയിന്റെ തെരക്കില് ഇന്നലാണെ പെരും മഴയല്ലേ ഇപ്പൊ റോഡിലൊക്ക ഫുള്ളും വെള്ളപ്പൊക്കം പോലെ ഈ വെള്ളം നെറഞ്ഞിട്ട് കോഴിക്കോടൊന്നും പറയണ്ട കോഴി ക്കോട് സ്റ്റാൻഡിലും എവടെം നട്ക്കാൻ പറ്റൂല്ല ഫുള്ള് റോഡും ഫുള്ള് വെള്ളാ
ങ്ങള് പ്രിയദർശിനിക്കാ പോയത്?
പ്രിയദർശിനിക്കാ പോയേ
അതോണ്ട് സുഖായി
അതാണ് പ്രശ്നായേ പ്രിയദർശിനി ക്ക് പോയി അപ്പം തിരിച്ച് വര്നതും അയില്ലന്നെ എല്ലാം പ്രിയദർശിനി കാത്ത്ന്ന്ട്ട് തെരക്കിലായിട്ട് കോഴിക്കോട്ന്ന് ഫുള്ളും പകുതി വരെ നിക്കാ ചെയ്തേ
യ്യോന്നാ ഉം കൊറേ ആൾക്കാര്ണ്ടാവുലേ
ആൾക്കാരുണ്ടോന്ന് നോക്കുവുള്ളു തെരക്ക്
ആഹ് ഓള് ഫ്രീല്ലേ അപ്പൊ എല്ലാവരും അയിന് തന്നെ കാത്തിരിക്കണ്ടാവും
അതന്നെ ഈ ഇതല്ലേ പ്രിയദർശി ആണുങ്ങളൊക്കെ എന്തൊ - ക്കോ പറയണ്ട് പെണ്ണുങ്ങൾക്ക് മാത്രണല്ലോ ഇങ്ങനെഅങ്ങനെ എന്നൊക്കെ
ശരിക്ക ന് നിങ്ങളെ രണ്ടാളുംപോ ഇന്നലെ ശരിക്ക് പറ - പോയി പോരാണെങ്കിൽ എത്ര റുപ്പിയ ബസ്സ് കൂലിയാവും.
ആഹ് അതെന്നെ അതുകൊണ്ട് ഞങ്ങള് ഇന്നലെ ബീച്ചിലൊക്കെ പോയി നല്ലെ - എന്താ അവിടുന്ന് കൊറേ സാധനങ്ങൾ വേടിച്ച് ആഹ് പിന്നെ ബിരിയാണി ഒക്കെ വേടിച്
ആഹ്
പൊറത്തുന്ന് ഫുഡൊക്കെ കഴിച്ചു പിന്നെ- അതിന്റയിടെല് ഒരു ജ്യൂസും കുടിച്ചു ചൊമ ആയ കൊണ്ട്ന്നെ ചൊമ ആദ്യ ഉണ്ടായിരുന്നു.
അതുകൊണ്ട് ചൊമ ഒന്ന്കൂടിയാണ് ഉസാറായി. ആഹ് ആഹ് അ - അത് ഞാൻ ഒന്ന്ക് ഒന്നുകൂടി കൂടി ട്ടോ ഇന്നലത്തെ തണുപ്പ്ക്കെ ഏറ്റിട്ടേ.
ആ ഇന്നലത്തെ തണുപ്പും കൊണ്ട് ഈ ചെറുതായിട്ട് ചാറ്റൽമഴ ആയ- ണ്ട് നല്ല ചുമയും കൂടി
ആഹ പിനിങ്ങള് ബീച്ച്ക്ക് പോയറയ അവടെ ന്നല്ലകാറ്റല്ലേ തൺ
ബീച്ചില് നല്ല കാറ്റാണ് വ് എന്ന്ട്ടും ആൾക്കാര്ണ്ട് മഴയായ്റ്റും
അതോ
അപ്പീ മഴ വെരുന്ന് ആ മഴ വെരുന്ന സമയത്ത് ഓര് കേറിക്കും എന്നിട്ട് മഴ. പോവുമ്പോ വെണെങ്കി എറങ്ങി വരും.
ബീച്ചില് അയ്ന് എപ്പളും ആളെന്നെല്ലേ ആളൊയ്ഞ്ഞ സമയം ഇണ്ടാവുല്ല സെൽഫി
നനഞ് പിണ്ടിയായി മഴയായ്കൊണ്ട് കൊടൊന്നും എടുത്തിട്ടില്ലായിരുന്നു.
ഇന്നും മയന്നെ ഇവടെ അവടെ മയണ്ടോ?
ഇവിടെ മഴ ചെറുതായിറ്റ് രാവിലിണ്ടായിരുന്നു ഇപ്പ അങ്ങനൊന്നുല്ല. ഇവിടൊക്കെ കൊറവാട്ടോ കോഴിക്കോടൊക്കെ നല്ല മഴ
ആ നിങ്ങളാധ്യായിട്ടാ ബീച്ചില് കോഴിക്കോട് ബീച്ചില്.
അല്ല ആദ്യറ്റൊന്നല്ല ഞങ്ങളീ ബസ്സിന് വന്നിട്ട് അങ്ങനെ ആദ്യട്ട. അല്ലാതെ കാറിലൊക്കെ വര്ല്ണ്ട്
ആ ആ ആ
ബീച്ച്ക്ക് വ പോയത് അവ്ട്ന്ന് എന്താ ഓട്ടോ വിളിച്ച്ട്ട് പോയി സ്റ്റാന്റ്ന്ന് ആ ഒരു അമ്പത് രൂപ.
ഏ അത്രഒള്ളൂ ല്ലേ. പിന്നെ അപ്പഇനി ഇമ്മച്ചി ഒറ്റക്കാവൂലേ ഇജ്ജും കൂടി പോയ.
ആഹ അപ്പ ജോലിട്ട്യ നമ്മള് പോണ്ടേ
ഹും ഉമ്മച്ചി എന്നോട് പർഞ്ഞു?
ഇല്ലാ
ഇത്തു വിളിച്ചിനി എന്നെനിപ്പ കുറെസായി
ആഹ അത് മറ്റേ കോളിങ്ങില് ഏ
ഇയ്യമ്പറന്നാണോ ഇജെടുത്താ എന്തൊക്കെ പറഞ്ഞു പ്പത്.
ആഹ ആഹ അത് മറ്റേ ഈ കോളിങ്ങിന്റെത് ഇതെന്താ ചോയ്ച്ചപ്പ ഞാനുർഞ്ഞു ഇങ്ങനെ കൊറേ ആൾക്കാര് വിളിക്ക്ണ്ട്.
ആ ഞാഞാപറഞ്ഞു വിളിച്ചാനേ അപ്പൊമ്മച്ചിക്ക് വിളിച്ചുടെ വെറുതെ പൈസട്ടൂലേ
അപ്പൊ പറഞ്ഞന്നല് വിളിക്കുന്ന നമ്പറൊക്കൊ ന്നാ എനിക്കുന്ത ഞാൻ നോക്കട്ടെ പർഞ്ഞെ
ആ പറഞൊടുത്തൂടൻക്ക് ഫ്രീയാവുമ്പോങ്ങനെ ആരെ യിട്ട് ഇങ്ങനെ വളർത്താ പറഞ്ഞിരുന്നോളൂ
ആഹ ഞപറഞൊടുത്തക്കുണ്
പിന്നെന്തൊക്കെ ആ ഫുഡകയിച്ചു ഉം കുട്ടികളെ സ്കൂൾ
ആഹ അപ്പൊ ഇന്ന് ക്ലാസ്ണ്ടോ
ആ ണ്ടേയ് ന്ന്തിങ്കളല്ലേ
ആ ആ ഞാന്ന് ഞയർന്ന് വിചാരിച്ക്ക
ആ
ന്ന്ണ്ട്
അപ്പൊ കുട്ടികൾക്ക് ചായക്കായില്ലേ കടിണ്ടാക്കിയോ
ചായ ക
കടി എന്താ
കടി ണ്ടകാന് സമൂസന്റെറെ ഒല കണ്ടേനു അതിക്കേട്ത് വെചാണ്ട പിന്നെന്തോ ഒരു മടിയ അവടേതെന്നെ - ഇന്ന് അവല് തേങ്ങൊക്കെട്ട്കാണ്ട് കുഴച്ചവെച്ക്ണ് ശർക്കര കെട്ട ആ പി പചായിണ്ട് ഇപ്പളൊണ്ട് കുളിച്ച് കേറിട്ടുള്ളൂ ഒരു രണ്ടരയപ്പോ
ആ തണുപ്പേക്കൂലവടെ
ഉം മഴായിട്ട് നല്ല അവുത്ത്ങ്ങനെ കടക്കാനാ പൂതി പൊതച്ചൂടി
ആ കിടന്നാപിന്നെ കിടക്കാന്നന്നെ തോന്നും
മയയ്ത അതാണ് കൊയപ്പോ
അതെന്നെ ഇവിടെന്നധികം മഴൊന്നുല്ല ഞാൻവടെ കിടക്കാ
പനിണ്ടോ
ഇത് കാണുന്ന പോലെയാല്ലോ ചോദിക്കണ ഞാൻ പൊതചൂടി കിടക്കന്നെ
ആ പൻചുമ്പോ നല്ല ഉ പൻചുമ്പോ ഞമ്മുക്കപൊ ച്ചഅ‌ മതിയാവുല
ച്ചുമ്മയാണ് പനി പിന്നെ കൊഴപ്പില്ല
ആ ഒന്നാമത് ന്നൽത്തേ പോക്കോണ്ട് ഏറിതാവും
ആ ഞാനാണ ജ്യൂസ് കുടിച്ചുംചെയ്ത് കണ്ടപ്പോ
ആ അതെ
അത് നല്ല തണുപ്പിലുള്ള ആണ് കുടിചേ
ആ അതന്നെയാണ് കുട്ട്യേ ന്റെകൊര കൂട്യേ ഉം ആ തണുപ്പ് കുറച്ചിട്ട് വാങ്ങിക്കൂടേനോ
പിന്നെ കൊറെേ വെള്ളൊക്കെ വേടിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം തണുത്തതാ അയിന്റെ കൂടെ മഴയും
ഒക്കെപാടെ തണുപ്പണ് ചെന്നിട്ട് അങ്ങടെ ആയതാണ്
അതന്നെ അയിന് മാറി വരുമ്പോതന്നെ ഞാൻ പിന്നിംപിന്നിം തണുത്ത കുടിക്കും അതുകൊണ്ടാണ് ഇൻക്ക്ങ്ങനെ
ആ അവടെ ങ്ങളഅവടെ തണുപ്പന്നെയല്ലേ പൊതുവെങ്ങക്കവട തണുപ്പല്ലേ ചൂട്ല്ലല്ലോ ആ
ഈ വയനാട്ടിലൊക്കെ അങ്ങനെയല്ലേ വടെ
ഉം നല്ല നല്ല സുഖല്ല കാലാവസ്ഥയാണ് അവടെ ങ്ങളവിടെ കോടണ്ടാവൽണ്ടോ
കോട ഇന്ന ഇന്നലെണ്ടായിന്ന് ഇന്ന ഇവിടെല്ല ഇന്നലെങ്ങളവിടെപോയിലെ അപ്പൊ ഈ ചൊരത്തിലൊക്കെ നല്ല രസണ്ടേരുന്നു കാണാൻ കോട നറഞ്ഞിട്ട് ഞാൻ കൊറെ വീഡിയോക്കെ എടുത്ത് ന്നട്ട്
ആ
വടെണ്ടാവലുണ്ട് വൈന്നേരൊക്കെ നല്ല കോട
ഉം അവടെ കേൾക്കുമ്പോ വല്ല്യത്ണ്ടാവൂല ക്ഷെ അവ്ട്ക്ക് എത്രങ്ങാനും ആൾക്കാരാ വ്ട്ന്നൊക്കെ കേറിവര്നെ
ആ അതന്നെ
പിന്നെ ചോറ്ന്നിട്ടില്ലേ പനിച്ചിട്ട് ചോറതിന്നാൻ പോവ്ണ്ടാവ്ലല്ലേ
ഏ ഏ നല്ലോം തിന്ന്
ട്ടാനൊക്കെ ഏ മീൻ പൊരിച്ചതും
എല്ലാർക്കും പനി വന്നാ എന്താ ഫുഡോന്നും വേണ്ട പക്ഷെ എനിക്ക് അപ്പളേക്കും നല്ലോണം വേണ്ട
തൊള്ള കയ്ച്ചിട്ട് തിന്നാ ഒരു രുചിണ്ടാവൂലല്ലോ ഇൻക്കങ്ങനെണ്
ആ ഞാ അങ്ങനെ അത്രയും പനിയൊന്നുല്ല പനി കൊറവുണ്ട് ഈ ചൊമയാണ് പ്രശ്നം
ആ
പിന്നെ ന്നിട്ടവിലൊക്കെണ്ടാക്കിച്ചക്കാലെ
ആ ണ്ടാക്കിച്ച്ക്ക്ണ് ചായിംണ്ടാക്കി ച്ച്ക്ണ്
ആഹ്
നിസ്കാരൊന്നും കഴിഞ്ഞിട്ടില്ല
ആ ആ ഞാനും നിസ്കരിചില്ല
ഉം പിന്നെ
പിന്നെന്താ സുഖല്ലേ ഇവിട്ക്ക് വയനാട്ട്ക്ക് വരുന്നുണ്ടോ ഇപ്പൊ വന്നാ നല്ല രസേയ്ക്കും
അറിയ ഞങ്ങള് കഴിഞ്ഞ ഈ മഴക്കാലത്ത് അവിടെ വന്നീനി നല്ല പെരുംകോടെയിനിട്ടോ വണ്ടി വണ്ടി ആ വണ്ടി ഓടുമ്പോ മുന്നിക്കൊന്നും കണ്ണുകാണില്ല അത്രക്കും കോടന്റുള്ളി കുടുങ്ങി ഞങ്ങള് ആ ഇങ്ങട്ട് തിരിച്ചു പോന്നന്നെ മയ മയക്കാറുണ്ട് കോടൊന്നയിട്ട് ഇന്നല്ല കഴിഞ്ഞ മയക്കാലത്ത്
ആ ആ ഈ പ്രാവശ്യം വരുന്നില്ലാ
ഇപ്രാവശ്യം ഞാങ്ങള വരട്ടെ ആങ്ങള വരുമ്പളാണ് അങ്ങട് വരല് ഓൻലീവിനെരുമ്പോ അങ്ങനെ കൊണ്ടോകും എല്ലോട്ത്ത് ക്കും
ആ ആ
പിന്നെ എന്നാ ശരി ഞാനേ വിളിക്കട്ടോ
അ ആ ന്നാശ ആ ആ